ഹലോ ആഹ് കേക്കണില്ലേ ആഹ് ക്ലിയറാണ്.
ആഹ് പറഞ്ഞോളൂ എങ്ങനെണ്ട് സുഖല്ലെ. സുഖം അങ്ങനെ പോകുന്നു ചായകുടിക്കെ കഴിഞ്ഞാ.
ചായ കുട്ടികളൊക്കെ ചായ കുടിച്ചു ഞാൻ ചായ കുടിച്ചിട്ടില്ല.
ഉം എത്ര ആൾണ്ട് മക്കള്. മോന മോളോ.
ഒരു മോ മോളും മോനും വലുത് മോള് എ. സ്കൂൾട്ട് വന്ന്ട്ട് കുറച്ചേരായി.
ഉം.
നിങ്ങള് ചായൊക്കെ കുടിച്ചോ.
ആഹ് ചായകുടിക്കെ കഴിഞ്ഞു രാത്രികെത്തെ ഫുഡൊക്കായാ.
രാത്രിക്ക് ചോറുണ്ട് ഇതാ കോളിഫ്ലവറ് ഇണ്ടാക്കാൻ വേണ്ടികാണ്ട് അരിയാണ്.
ഉം കുട്ട്യേക്ക് ഇഷ്ടാവൂലെ അങ്ങനത്തക്കാവും ഇഷ്ടലേ.
ഓല്ക്ക് പൊരിക്ക്ണത ഇഷ്ടം ഞാന് ഉള്ളീ തക്കാളി ഇട്ട് കാണ്ട് വെക്കാന്ന ഇപ്പ വിചാരിച്ചിക്ക്ണത്.
നിങ്ങളെങ്ങനെ ഇണ്ടാക്കല് മറ്റേ അത് ആദ്യൊന്ന് വെള്ളത്തിലിട്ടിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ചു ഊറ്റോ. എന്നിട്ടൊന്ന് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട്. ആഹ് ആ ഊറ്റി കളഞ്ഞിട്ട് പിന്നെ മസാല വെച്ചിട്ട് പൊരി
ആഹ് പൊരിക്കാണെങ്കിലും ചെലപ്പോ മ്മള് ഉള്ളീ തക്കാളീ ഒക്കെ ഇട്ട്ങ്ങാണ്ട് എന്തെയ്യും വരട്ടിടാ. ഉണ്ടാക്കും.
ഇക്കയിന്റെ സ്മെല്ലേ പറ്റൂല അതാണ് രസം.
ഇൻക്കൂ ഇഷ്ടല്ല.
ഏ ഇൻക്കതെ അടുക്കളയിലിരുന്ന ഞങ്ങളെ അട് ത്ത വീട്ട്ത്തെ അടുക്കളില്ണ്ടാക്യ എനിക്ക് ഇവട്ന്ന് തലവേദനട്ക്കും ഇൻകതിൻ്റെ സ്മെല്ല് അത്രയും മാറ്റ. ഉം ആദ്യക്കെ കൊണ്ടന്നീന്ന് ഇവടെ പിന്നെ എനിക്ക് അതിന്റെ സ്മെല്ല് പറ്റാതായാരെ ഞ്ഞാൻ മാണ്ടാർഞ്ഞതാ.
ഇവടെ കുട്ട്യേകൊക്കൊക്കെഷ്ട അങ്ങൻതന്നെണ് ആ എനിക്ക് ഓലെ വീട്ട് ഓലെ കുട്ട്യേക്ക് പൊട്ടാറ്റൊ ഉരുളക്കിയങ്ങും ഇതും കോളിഫ്ലവറും മാത്ര പറ്റൂ ഞങ്ങളട് ക്കള്ള വീട്ടില് അവിടെ പൊരിച്ചിട്ട്ണ്ടെങ്കി ഇവിടെനിക്ക് തലവേദനട്ക്കേകാരം അതിന്റെ സ്മെല്ല്ണ് വന്നിട്ട്
ഇവിടെ താ നിക്ക് ഇതിന്റെ സ്മെല്ലും കേബേജിന്റെ സ്മെല്ലന്നും ഇഷ്ടല്ല
ആഹ് വയങ്കര ഒരു ആ കാബേജിന്റെ ആ അതേപോലെ ക്കെ സ് മെല്ലന്നേണ് അതിനും ഇതങ്ങട്ട് പൊരിക്കുമ്പോണ്ട് ഒരു സ്മെല്ല് വരാന്
ആഹ് ഇൻക്കൂ ഇഷ്ടല്ലഅത് ഇവർക്കൊക്കെ ഇഷ്ടാണ് വേറെന്താ അങ്ങനെ പോക്ന്നു ചായക്ക് കു ട്ട്യേള് സ്കൂളട്ടന്നു ന്യൂഡിൽസ്ണ്ടാക്കി
മക്കക്ക് പിന്നെ അതെല്ലേ വാണ്ടീ അതാവുമ്പപി ന്നൊരു പരാതി ഉണ്ടാവുല ലെ
ചോറന്നും തിന്നൂല്ല
ചോറും കഞ്ഞീ എന്തേലുക്കെ കുടിച്ചാ നമ്മുക്കൊരു സമാധാനല്ലേ
ചോറൊന്നും തിന്നൂല
കൊറേ പെരെൽ കുട്ട്യേള് അങ്ങനെയാണ് ചെയ്യ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തേലും ക്കെ ബേക്കറി എന്തേലും പൂതിക്ക് കഴിക്ണെങ്കി തെ കഴീണത് കുട്ടികൾ ആ ചെറിയ കുട്ടികളഅതൊന്നും കഴി ക്കൂല ഓൽക്ക് അങ്ങനെ ബേക്കറി നല്ലതും അല്ലാ അതങ്ങനെ വയർ ആഹ് അതുകൊണ്ടൊന്നും വയർക്ക വയർന്നറയൂല്ല കേടാണേനും
കേടാണേനും
ആ അത് കുട്ടികളോട്പറഞ്ഞാൽ കേക്കൂല ഒക്കെ ബേക്കറി മതി വന്നാ പിന്നെ
ഒക്കെ ബേക്കറി മതി
അല്ലെങ്കി ന്യൂഡിൽസ് അങ്ങനെ എന്തേലുക്കെ വേണോൽക്ക് ന്ന പിന്നെ ഓൽക്കൊരു പരാതി ഇല്ല മഴണ്ടോ കാലാവസ്ഥയൊക്കെ എങ്ങനെയേ ന്ന്
കാലാവസ്ഥ ഇന്നലെ രാത്രി നേരം വെൾകോളം മഴണ്ടായിരുന്നു നല്ല ഇടിയും ഒക്കെണ്ടായിരുന്നു പിന്നെ ഇന്ന് നേരം വെൾത്തരു പത്ത് പത്ത് മണിവരെണ്ടായിരുന്നു അതിന് ശേഷം മുന്താ മഴ ഇല്ല വെയിലും അല്ലാത്ത ഒരു കാലാവസ്ഥയാണ്
ഹ് ഒരു മൂടിപ്പിടുത്തം
ആ മൂളിപ്പിടുത്തം ഇന്നലേം മിനിഞ്ഞാന്നും നല്ല വെയിലായിരുന്നു
ആ വെയില് എന്ത് ചൂടാ വേനൽ പോവലത്തെ ചൂട് ലെ ഞ ക്കൊക്കെ അങ്ങനെ തന്നെ എന്താ ചൂട് പെരും ചൂടുള്ള വെയില് രണ്ടീസം ഉണങ്ങാത്തോർക്കൊക്കെ ഉണക്കാനും ഇതിനൊക്കെ ആഹ് ഞാനിട്ട് കെടുന്നണ്ട് ഞാന് മൂന്ന് പ്രാവശ്യം കുളിച്ചു ഞാൻ തലനച്ച് രാവിലെ കുളിക്കും ഞാൻ പിന്നനിക്ക് ഈ പണിയൊക്കെ കഴിഞ്ഞാ വെയർത്ത് കുളിക്കുമ്പോ ഉച്ചക്ക് കുളിക്കുമ്പോൾ പിന്നെനിക്ക് പരടിവേദനീം ഷോൾഡർ പൈൻ എല്ല കൂടെങ്ങട്ട് കൂടും തല നനച്ച് കുളിക്കും രാവിലെ കുളിക്കും തല നനക്കണ ദീസം പിന്നെ ഞാൻ ഉച്ചക്കന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് മേലേയ്കൊള്ളു ന്നിട്ട് രാത്രി കെടക്കണോടുത്ത് നീ ചോയിട്ട് ഉറക്കം വരാഞ്ഞിട്ട് ഞാൻന്നലെ ചൂടോട് മേലൊക്കെ കഴ്കിട്ടാ കെടന്നത് പെരും ചൂട്
ഞാൻ വൈന്നേരം മേല് കഴ്കും രാവിലെ മേലഴികിയാലും വൈന്നേരം മേലകും ഇന്നലെ ഞാൻ തലേന്നെ നനച്ചു കുളിച്ചു
ആഹ് ഞാൻവൈകുന്നേരം പിന്ന തലനക്കൂല രാത്രി ആ നേരം നനച്ചാൽ ഇൻക് പിന്നെ മൂക്കൊ
എന്തൊരു ചൂടാ ജനലും വാതിലൊക്കെ തുറന്നിട്ട് രണ്ട് ഫാനുണ്ട് രണ്ടും ഫാനും ന്നലെ കറങ്ങീട്ട്ണ്ട്
ഇന്നിട്ട് ഞാൻ നാല് മണിക്ക് എണിക്കുമ്പോൾ വെയ ന്ന പുറത്ത് ജനൽ തൊറന്നിട്ട് മഴങ്ങനെ പെയ്യുന്നുണ്ട് നാല് മണിക്ക് എണീറ്റപ്പ ഞാ ആ കെ വയർത്തെക്ക എന്താന്നാവോ എനിക്കന്നേ ഒരു അത്ഭുതംന്നിട്ട് എന്ത് ണ്ടായീന്നോ അപ്പൊ ഞാ കര്തി നിക്ക് പൊതുവേ എന്റെ ശരീരത്തിന് ചൂടാ അപ്പ ഞാൻ കര്തി ഇന്നലെ ഞാൻ പ്പോ എന്ത പ്രത്യേകിച്ച് ഭക്ഷണം ന്തേലും കഴിച്ചു എന്തപ്പ ഇങ്ങനെ ചൂട് വരാൻ കാരണം കര്തി ഞാൻ
ല്ലെ നമ്മള് ഇത് തണുത്തിട്ടില്ലല്ലോ
ഉം
നല്ല രണ്ടീസം നല്ല വെയിലല്ലേ അത് മഴ പെയ്ത് തണുക്കണ്ടേ
എക്കാരം
ഉം അതാണ് ന്ന ഇന്ന് അത്ര തന്നെ ചൂടില്ല
ഉം ആഹ് ഇന്നിപ്പോ ഒരു ചൂടൊന്നും തണുപ്പല്ലാത്തൊ ഒരു കാലാവസ്ഥ
ആഹ ചൂടും താണപ്പൂല്ലാത്തൊ ഒരു കാലവസ്ഥ
മഴ പെയ്തു വെച്ചിട്ടും നമ്മുക്ക് തണുപ്പൊന്നും ആയിട്ടില്ലല്ല അല്ലെ മഴ പെയ്തു ച്ചാലും അങ്ങനെ തണുപ്പ് അങ്ങനെ തണുപ്പാണ്
ഉം വെയിലറച്ച അതേമാതിരി അതേമാതിരിക്ക പോയാൽ മതി ഇതിന് വലിയ കുഴപ്പൊന്നും ഇല്ലാതെ പ്രളയങ്ങളോ മണ്ണിടിച്ചിലൊന്നും ഇല്ലാതെ മഴയും വെയിലൊക്കെ ആയിട്ട്
ഇന്നാ അത അവിടെ ഒരാൾ വ
കുറച്ച് ചറകിയ മായിട്ടോ
പിന്നെ
വേറെന്തൊക്കെയ എന്താ നിക്കെ ഇഷ്ടങ്ങള് നിങ്ങളെ ഹോബിക്കെ എന്താണ് നാട്ടിലല്ല ന സൗദി അറേബ്യയിലാണ്
ഉം
എത്രെങ്കിലും ചെയ്യാന ല്ല നമ്മെളെ വീട്ടില ഉണ്ടാക്കണ ഇല്ല
ഇപ്പൊ വീട് പണിയും കാര്യങ്ങളൊക്കെ ആഹ് അപ്പൊ വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വരും അടുക്കളന്റെ പണികളും കാര്യങ്ങളുംക്കെ ആയിരുന്നു പ്പ പണിക്കാരില്ലേട്ടാ
ഉം
കിച്ചണൊക്കെ ഡൈനിങ്ങളിലാണ ഇപ്പ ഞങ്ങളെ അടുപ്പ വീതനൊ ക്കെ പൊളിച്ച് വേറണ്ടാക്കി അങ്ങനത്തെ ഓരോരോ പണികള് അടുപ്പ് വെള്ളം പാർന്നിട്ട് ഒരാഴ്ച കിടന്ന ഇപ്പ അടുപ്പൊന്ന് വെള്ളം ഒഴിവാക്കി ഇഞ് ഉണങ്ങാട്ടൊക്കെയാണ് ഉണങ്ങയിട്ട് തീ പിടിപ്പിക്കാ കരുതി ങ്ങഞ അടുത്ത ഞായറാഴ്ച ങ്ങാണ്ട് പിടി ഉം അറ്റ കുറ്റപ്പണികൾ അതാണല്ലോ തീരാത്തത് ആഹ
ങ്ങക്ക് എങ്ങനെ എന്താണ് കുക്കിങ്ങിനൊക്കെ ഭയങ്കര ഇഷ്ടാണ് ഇൻട്രസ്റ്റ് ആണോ
ഉം അതൊക്കെണ്ട്
ഇങ്ങനെ സ്പെഷ്യല് ഫുഡ് എന്തേങ്കലും ഉണ്ടാക്കോ
ആഹ് വറൈറ്റി ഒക്കെ ആയിട്ട് എന്നും ഒന്ന തന്നെ ആവുമ്പോ മടുപ്പല്ലേ പല വിധത്തിലൊക്കെ ഉണ്ടാക്കി വെക്കും കാണത ഒക്കെ ട്രൈ ചെയ്യും
എന്താണെന്നാലും നമ്മൾ ഉണ്ടാക്കണേ നിങ്ങൾ ഉണ്ടാക്കണേ സ്പെഷ്യലി
അങ്ങനെ പറഞ്ഞാല ഇപ്പൊ എല്ലാം നമ്മള ഈ സാധാ ഭക്ഷണം തന്നെ പലേ രീതിൽ ഉണ്ടാക്കി നോക്കാലോ ആഹ ആഹ് ആഹ് അത്ണ്ട് ആ ഓക്ക അറിയപ്പോ
അത് സംഭവം വന്നിരുന്നോ അതോള് കേട്ടു അതണോളാ പറയ്ണത്
ആഹ് ഗ്രൂപ്പ്‌ല് വന്ന മേമ് വിട്ട വോയിസ് കേട്ടിട്ട്ണ്ടാവും ആഹ് എടക്കടക്ക് ഉമ്മാനെ ഓർമിപ്പിക്കാൻ കുട്ടിയാള് ഇള്ളത് നല്ലതാണ് ആഹ് എടക്കടക്കയ് ഓർമ്മിപ്പിക്കാൻ കുട്ടിയാൾ ഉള്ളെ നല്ലതാണ് ഉമ്മാക്ക് ഉമ്മ ഉമ്മാരാകുമ്പോ കുട്ടി
കളോ
ഫോൺ കിട്ടാഞ്ഞിട്ട്
ഫോൺ കിട്ടായിട്ട് പ്പ രണ്ടീസായിട്ട് ഇതന്നെ പണി
ഏഹ് ഹെ ആഹ് ഓൽക്ക് കിട്ട്ണ്ടാവില്ല നമ്മൾ അങ്ങട്ടും ഇങ്ങോട്ടും ആ ആളുണ്ടോ ആളുണ്ടോച്ചിങ്ങനെ കാത്തിരിക്കല്ലേ
അപ്പൊ ഓരോരുത്തര് ഇങ്ങനെ കാത്ത്ക്കല്ലേ പിന്നെ നമ്മളും തന്നെ എന്ത് ചെയ്യാണ് അങ്ങോ ട്ടും നമുക്ക് ഒരാളെ കിട്ടും എന്ന് വിചാരിച്ച് നമ്മളും കാത്ത്ക്കാണ് ഓല്ങ്ങനെ ഇങ്ങട്ട്
ആ കാത്ത്ക്കാണ് അങ്ങനെ ആകുമ്പം അപ്പൊ ഓൽക്ക് ദേഷ്യം കുട്ടിയാക്കാണാ ദേഷ്യം
ഇതൊക്കെ ഓലെ ടൈമാണേ
ഉം ഞാനിപ്പോ അരിമാവ് അരച്ചക്കട്ടെ എന്നരുതീട്ട് ഇങ്ങനെ നിക്കാണ് രാവിൽക്കെക്കുള്ളെ മാവരക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കുമ്പൊ പ്പ ഇങ്ങനെ നോക്കിയപ്പ ആളെ കണ്ടപ്പോ അങ്ങനെ വിളിച്ചതാ
കണ്ട വിളിക്കണ്ടാർഞ്ഞ വോയിസ്സുണ്ടായിരുന്നല്ലോ
ആഹ് അതാ ഞാൻ ചോദിച്ചെ ആരാണാ വിട്ട്ക്ണത് ചോയ്ച്ച ഇൻക്ക് മനസ്സിലായിക്ക്ണ് അത് കുട്ടിയാളെയ്കാരം ന്നുള്ളത് അത് ഞങ്ങളെ അടുത്തുള്ള അയൽവാസിയിട്ട് എന്തെലും സാധന എടുത്ത് വെച്ച് ഞാൻ ആ പെമ്പർന്നോളെ വിളി ച്ച എനിക്ക് ദേഷ്യം വരും അപ്പ അവളെ കുട്ടിന്റെ കയ്യിലാണ് ഫോണിച്ച ഫോൺ എടു കേനല്ല കുട്ടി ഓളോട് പറയില്ല ന്നട്ട് ഒരു കാരൃത്തിനും കിട്ടൂല്ല ഞാൻ ന്നട്ട് ഒരു ദിവസം പർഞ്ഞും ചെയ്തു
പർഞ്ഞ്കുണു ഇതന്നെ പണിയാണെ ദന്ന കൈയ്യ ചോയ്ച്ചലൊടങ്ങിക്ക്ണു
ഇനിപ്പ അടിക്കാൻ കുത്തർക്കാൻ ആയില്ലേ അടിക്കാൻ ഇരിക്കൂലേ
ഓളെ കാണണം
ഓളെത്രീലാ ഇങ്ങള് ഈ ടൈമില് ഇങ്ങള് അട്പ്പത്തണ്ടാക്കാ അതാ ഗ്യാസ്
കേട്ടാണ്ടല്ലൊ പ്ലസ് ടു എത്തി
ആഹ് ഗ്യാസ്മ്മലാ ഹലോ പോയോ
താണ് ചെറ്താ
ഉം
ചെറ്താണോ കുട്ടിയാള്
അല്ല ഇന്റെ മക്കളൊക്കെ വൽതായി പേര കുട്ടിയാളാണിപ്പൊ മോളകുട്ടിയ ആ മോളും കു ട്ടിയാളുണ്ട് ഇവിടെ എന്റെ മോന് കെട്ടാനായി പെണ്ണെ ട്ടാനായി മൂ മൂത്ത പെൺകുട്ടിയാളായിരുന്നു അവരെ കെട്ടിച്ചു ഓർക്ക് കുട്ടിയാളായി മോന് മോനൊന്ന് കല്യാണം കൈക്കാനായി തൊട്ങ്ങി പ്പെ ഓളത്രീല പ്ലസ് ടോ
ഇല്ലെ അഞ്ചാം ക്ലാസ്
ആഹ് ഓളേക്കാരം ഫോണിന് അകത്ത്ക്ക്ണ്ട് ഹലോ
ഇങ്ങള് ഇങ്ങള് ഇണ്ടാക്ക്ണെ സ്പെഷ്യല് ഫുഡ് എന്താണ്?
അങ്ങനെ പർഞ്ഞാല് ഇപ്പോ എന്തും ഇണ്ടാക്കും പല മോഡല് വെറൈറ്റിണ്ടാക്കാനോ മന്തി, ചോറ്, ബിരിയാണി പലേ അയ് അതന്നെപ്പന്ന് ഞാൻ ഇണ്ടാക്കിയപ്പ ഇന്റെ മാപ്പള ചോയ്ച് ത്പ്പന്ന് എന്ത് വെറൈറ്റി ചോയ്ച് ചോ പരിപ്പും മുമ്പൊക്കെ പ്പും ചീരത്തണ്ടൊക്കെട്ട് ഞാൻ കറി വെച്ചിരുന്നു നല്ല തേങ്ങക്കെ അരച്ചിട്ട് അപ്പൊ അതിന്റെ കൂടെ വേറെ ഒന്നും കൂടി കണ്ടപ്പോ ഇത്പ്പോ എന്താ സാധനം എന്ന് ചോദിച്ചു അത് ഞാ ഇന്ന് രസം ഇണ്ടാക്കി പരീക്ഷിച്ചതാ
എന്താണ് രസൊ?
വെർതെ രസം ഇണ്ടാക്കി നോക്കിയതാണ് രസം ഇണ്ടാക്കല് ഇണ്ടോ പലെ മോ ആഹ് പലേ മോഡലും ഇണ്ടാക്കും ഇന്ന് ഞാൻ തക്കാളി ഒന്നും ഇടാത്ത രസം ഇണ്ടാക്കി
ഞാനിങ്ങനെ കാണും ഇന്നട്ട് വീഡിയോ ഒക്കെ യൂട്യൂബിലൊക്കെ കാണും സേവ് ചെയ്ത് വെക്കും മുന്തക്കൊന്നും ചെയ്യില്ല
ഇൻക്ക് എണ്ണ പലഹാരങ്ങളോട് പിന്നെ ഇൻക്കദികം കഴിക്കാനും പ റ്റുല വെല്ല്യേ താല്പര്യല്ല ഇപ്പ ഞാനങ്ങനെണ്ട് നിർത്തി വെച്ചക്ക
ഉം ഇൻക്ക് എന്ത്‌ കിട്ടിയാലും ഞാന് വാരി വൽച്ച് കഴിക്കും ഞാൻ പിന്നെ തടില്ല തടില്ല അതുകൊണ്ട് പിന്നെ എത്രയും വാരി വൽച്ച് കഴിക്ക
ന്നാ അയ്കോട്ടട്ടൊ വേറെ പ്രേത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ?
ഏഹ് ഒന്നുല്ല ശെരി ഓക്കെ ന്നാല്
ഉം